ഹലോ പറയടി
കേക്കാ വോ
ആഹ് കേക്കാം
ആഹ് പിന്നെ സുഖാണോ?
ആഹ് സുഖായിട്ടിരിക്കുന്ന്. അവിടെയാ
ആഹ് സുഖം സുഖം പിന്നെ എന്തുണ്ട് വിശേഷം
ഇല്ല മഴയുണ്ട് അത്രയൊള്ളു അവിടെ വിശേഷ എന്തുവ?
പ്രത്യേകിച്ച് വിശേഷോന്നുല്ല മഴ ണ്ടായിർന്നു ഇപ്പം മഴയില്ല രാവിലെയൊക്കെ നല്ല മഴയായിർന്നു ഇപ്പം ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കു ഒന്ന് കൊർഞ്ഞു വൈകിട്ട് പിന്നേം മഴ ഇപ്പം
ഉം കെടന്നോ
കെടന്നില്ല എനി കിടക്കാനായിട്ടുള്ള തയ്യാറെടുപ്പില്ലായിരുന്നു അപ്പൊ ഞാ വിചാരിച്ച എന്ന പിന്നെ ഒരു കോള് വിളിച്ചിട്ട് ഞാൻ നിന്നെ ഒന്ന് വിളിച്ചിട്ട് കിടക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഇപ്പൊ ഞാൻ നിന്നെ വിളിച്ചത്.
ആഹ് പിന്നെ
നീ എന്താ കൂട്ടുകുടുംബത്തിലാണോ താമസിക്കുന്നത് അതോ ആ ഒറ്റക്കെന്താ എന്താ പറയാ ഒറ്റക്കാണോ
ഞങ്ങള് സെപ്പറേറ്റായിട്ടാണ് താമസിക്കുന്നത്.
ആ ങ്ങള് ടിയർ ഫാമിലി ആയിട്ടാണല്ലെ ജോയിന്റ് ഫാമിലി അല്ലേ അതെ ഉം ഓക്കെ ഓക്കെ ആ എന്നിട്ട് ആ ഞങ്ങള് ന്യൂക്ലിയർ ഫാമിലിയ ജോയിൻ ഫാമിലിയല്ല പണ്ട് പണ്ടത്തെ സമയത്ത് ഞങ്ങള എന്തോ എനിക്കോന്നാ ജോയിൻ ഫാമിലിലായിരുന്നു പിന്നെ കാലക്രമേണ ങ്ങനെ പലരും പല വഴിക്കൊക്കെ പോയി ഇപ്പം അതൊരു ജോയിന്റ് ഫാമിലിയാ അത സോറി ഇപ്പം നൂക്ലിയർ ഫാമിലിയാണ്. സംശയില്ല ന്യൂക്ലിയർ ഫാമിലി ആണ്.
ആ ഞങ്ങളും അങ്ങനെ തന്നെയായിർന്ന് പിന്നെ കുറെ വർഷങ്ങളായിട്ട് മാറി താമസിക്കുവാ. ന്യൂക്ലിയർ ഫാമിലിയായിട്ട് തന്നെ താമസിക്കുന്നേ.
അതെയതെ പണ്ട് നമ്മൾ ഞങ്ങൾ താമസിക്കുന്ന കുടുംബത്തില താമസിക്കുന്നെ അപ്പം ആ സമയത്ത് പണ്ടൊക്കെ ങ്ങനെഅപ്പൂപ്പന്റൊക്കെ സമയത്ത് എല്ലാരും ഒരുമിച്ച ണ്ടായിർന്നേ പ്പാ പലരും പലവഴിക്കൊക്കെ പോയി അങ്ങനെ ഇപ്പൊ നൂക്ലിയറായിട്ടാ താമസിക്കുന്നത് എനിക്കിഞ്ഞിതിൽ ഇത്. ആ രണ്ടും തമ്മിൽ ഏ എന്തോ വ്യത്യാസങ്ങളുണ്ടന്ന് തോന്നു അല്ലേ
ആ അതെ
അതിന്റേതായിട്ടുള്ള പ്രത്യേകതകളുംഏ അതിന്റെ അതി ന്റേതായിട്ടുള്ള ഗുണദോഷങ്ങളുണ്ടെന്നു എനിക്ക് തോന്നി തോന്നിയിട്ടുണ്ട് ഈ രണ്ടും കൂടെ നമ്മൾ കമ്പെയർ ചെയ്യുമ്പോ-
ആ നമ്മള് ഈ ജോയിന്റ് ഫാ മിലി ആകുമ്പത്തേക്കും ഒരുപാട് ആൾക്കാരുണ്ടല്ലേ. അപ്പൊ നമ്മള് മിക്കപ്പോഴും ഹാപ്പി ആയിരി ക്കും എന്തെങ്കിലും ഒരു വെഷമം ഉണ് എന്തെങ്കിലും ഉണ്ടെങ്കി തന്നെ നമക്ക് ഏ അത് പറയാനൊരു ഒരുപാട് ആൾക്കാരുണ്ട്, അല്ലെങ്കിപ്പോൾ നമ്മക്കൊരു വെഷമിക്കാൻ ഒരു സിറ്റുവേഷൻ വരത്തില്ല, നമ്മടെ മുഖത്തെ എക്സ്പ്രഷൻ കണ്ട് കഴിഞ്ഞാ തന്നെ മറ്റുള്ളവർക്കത് മനസ്സിലാവും, പക്ഷേ ഒരു ന്യൂക്ലിയർ ഫാമിലിയിലോട്ട് മാറുമ്പം ചെലപ്പം പരസ്പരം അറിയുന്ന പോലും ഉണ് ഉണ്ടാവത്തില്ല, അവരവരു
ആ അതെ സാധാരണ ഈ ആ മറ്റേ ന്യൂക്ലിയർ ഫാ ലിയിലാണെങ്കില് സത്യം പറഞ്ഞ സാധാരണ എന്താ കാണുന്നെ നമ്മെ മാതാപിതാ ആ പേരന്റ്സും അതുപോലെ തന്നെ അവരുടെ മക്കളും മാത്രമാണ് നമ്മളെ ന്യൂ ക്ലിയർ ഫാമിലിയിലുണ്ടാവുന്നത്, അപ്പം ഇങ്ങനെയുള്ള എനിക്ക് തോന്നിയിട്ടുള്ളത് ഇങ്ങനെയുള്ള ഒരു സ് സ് സിറ്റുവേഷനില് അവരുടെ എന്താ പറയാ സ്വ കുടുംബത്തിലെ ഈ സ്വകാര്യതയും കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും, പ്രൈവസി കൂടുതലായിരിക്കും, പക്ഷേ ജോയി ന്റ് ഫാമിലി ആവുമ്പോ പ്രൈവസി അവിടെ ഉണ്ടാവില്ല, എല്ലാരും ഒരേപോലെ ഒരേ രീതിയില് അങ്ങനെ ആയിരിക്കും. പിന്നെ ആ എന്താ എനിക്ക് തോന്നുന്നു പിന്നെ അത് മാത്രല്ല ഈ നമുക്ക് സ്വന്തമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാനൊക്കെ ആ എന്താ പറയാ ഈ ന്യൂക്ലിയർ ജോ ജോയിന്റ് ഫാമിലിയാ ന്യൂക്ലിയർ ഫാമിലി ആകുമ്പ നമുക്ക് അങ്ങനെ പേടിക്കണ്ടല്ലോ ഇപ്പം നമുക്ക് വേറെ ആരെയും നോക്കണ്ട, ഇപ്പ നമ്മക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കില് എന്താ പറയാ നമുക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാ, നമു നമുക്ക് മറ്റൊരാളോട് ചോദിക്കോ അല്ലെങ്കിൽ പറയോ അവരുടെ അഭിപ്രായങ്ങൾ അറിയോ ഒന്നും ആവശ്യല്ല, പിന്നെ ഈ കുടുംബ ചെലവിനുള്ള നിയന്ത്രിക്കാൻ ഒരു എളുപ്പമാണ്.
മ് മ് അതാണ് ഞാൻ എനിക്കും തോന്നുന്നത് നല്ലൊരു ആ ഒരു അതിലെ ഏറ്റവും നല്ല ഒരു കാര്യാണ് ഇപ്പോ പറഞ്ഞത്. മറ്റേതാകുമ്പത്തേക്ക് മ് എല്ലാരുടെ ഒരുപാട് ആൾക്കാരുണ്ട്, അപ് ആ അവ അവരുടെ എല്ലാരുടെ അഭിപ്രായം നമ്മള് മാനിക്കണം. പക്ഷേ ഇതാ അത് വേണ്ട അ പക്ഷേ എന്നാലും നമുക്ക് നമ്മളിപ്പോ തന്നെയും എന്തെങ്കിലും ഒരു പ പഠിക്കുന്ന സമയ ഒക്കെ വെക്കേഷൻ വന്നാലും നമ്മള് ഓടിയാർക്കും പ്പന്റെടത്തും ഉമ്മൂമ്മേട്ത്തൊക്കെയല്ലേ പോണത്. നമ്മളൊരു ജോയിനു ഫാമിലിലോട്ടല്ലേ വെക്കേഷനന്നെ പോണത്. അങ്ങനെ വെച്ച് നോക്കുമ്പം നമ്മളൊത്തിരി ആൾക്കാരുടെ കൂടെ കസിൻസ് നമ്മെ കസിൻസൊക്കെ വരുമ്പഴ്‌ത്തേക്ക് എല്ലാരുടെ കൂടെയൊക്കെ നിക്കാൻ നമുക്ക്ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യല്ലേ. അപ്പൊ അങ്ങനെ നോക്കുമ്പം അങ്ങനെയും ഒരു ഗുണവു അതിലുണ്ട് ദോഷവും അതിനുണ്ട്.
ഫാമിലിയിൽ ആകുമ്പോ കേക്കും നീയെന്താ പറയ തെരക്കൊള്ള നമ്മുടെ മുത്തശ്ശിമാരോ അല്ലെങ്കി മുത്തശ്ശിമാരോ അല്ലെങ്കി അമ്മാവമ്മാര് പറഞ്ഞ കസിൻസോ എല്ലാം കൂടെക്കെ ചേർന്ന് ഒരുമിച്ച് താമസിക്കുമ്പം ഏ ന്താ ഈ സ്നേഹോം താർണോം അതുപോലെ തെ എന്താ പറ പരസ്പര സഹായവും ക്കെ അതൊക്കെ ഭയങ്കര പ്രത്യേകതകളാണ് ഇപ്പം നമുക്ക് എന്താ ഇപ്പ കുട്ടികൾ കുട്ടികൾക്ക് കുട്ടികളായ നമുക്ക് തന്നെ എന്താ മുതിർന്നവരുടെ ആ മുതിർന്നവരുടെ അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് നമുക്ക് പഠിക്കാൻ പറ്റും ഇപ്പൊ നല്ല മൂല്യങ്ങളും അല്ലെങ്കി നല്ല കാര്യങ്ങളൊക്കെ നമുക്ക് അവർക്കിടയിന്ന് പഠിക്കാപറ്റും പക്ഷെ എനിക്ക് ഒരിത് തോന്നിയിട്ടുള്ളത് ചെലപ്പോ നമുക്ക് ഈ പല ഇപ്പം ഹ് കൊർച് എന്റെ അഭിപ്രായം ആയിരിക്കില്ല വേറെ നമുക്ക് തമ്മില് അഭിപ്രായ വ്യത്യാസങ്ങൾ എന്തായാലും അപ്പം ഈ എന്താ ഇപ്പം അഭിപ്രായ വ്യത്യാസങ്ങൾ സംഭവിക്കും അതുപോലെ തന്നെ സ്വകാര്യതയുടെ ഒരു എന്താ പറ ഞാൻ പറഞ്ഞണക്ക് നേരത്തെ പറഞ്ഞ തന്ന ഒരു പ്രൈവസി മാറ്റേഴ്സും അയിന്റെ ഒരു പ്രശ്നം ഒണ്ടാവും അപ്പം ഈ എനിക്ക് തേന്നിട്ടുള്ളത് നമ്മള് എപ്പളാ ഈ സ്വതന്ത്രത്തി നങ്ങള് സ്വകാര്യതക്കും ഒകെ പ്രധാനം നൽകുന്നവര് കൂടുതലും ഈ ന്യൂക്ലിയർ ഫാമിലിയും പിന്നെ അതെല്ലാം മുക്ക് കൊറച്ച് എൻജോയ്മെന്റും നമ്മുടെ ലൈഫില് കുറച്ച് എൻജോയ്മെന്റ് കാര്യങ്ങളൊക്കെ വേണെന്നുണ്ടെങ്കില് എന്താ പറയാ ഈ ഒരു ജോയിന്റ് ഫാമിലിയിലും അങ്ങനെ പോണം ന്നാണ് എനിക്ക് തോന്നുന്നത്
അതെ പിന്നെ രണ്ടിലും ഉണ്ടല്ലേ ഗുണങ്ങളും ദോഷങ്ങളൊക്കെ
ആ അതെതെ പിന്നെ നമ്മള് ആ പറഞ്ഞോ പറഞ്ഞോ
നമ്മളെ നമ്മള് ഞ ഞാനിപ്പമായിട്ട് ന്യൂക്ലിയർ ഫാമിലിയായത് കൊണ്ടെന്നെ നമ്മുക്ക് പ്പെവെടെങ്കിലും പോണോങ്കി പറഞ്ഞ കണക്ക് എവിടെയെങ്കിലും പോണോങ്കി അച്ഛന്റെ അമ്മടെ സമ്മതം മാത്രം മതി അല്ലാന്നുണ്ടേ മ ഇത്ത വരാമ്പത്തേക്ക് കസിൻസുകള് ചെലപ്പത് നമ്മക്കത് കൂടെ കൊണ്ടുപോവാൻ പറ്റാത്ത കൊറെ സിറ്റുവേഷൻസക്കെ വരും അപ്പൊ പിന്നെ തമ്മില് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒള്ളോരു പെണക്കങ്ങൾ വരാൻ സാധ്യതയുണ്ട്
പിന്നെ എനിക്ക് തോന്നുന്നു എനിക്ക് തോന്ന കൂടുതലും ഈ ന്യൂക്ലിയർ ഫാമിലിക്കായിട്ട് ആയി മാറിയത് ഈ നമ്മള് വിദ്യാഭ്യാസം അല്ലെങ്കില് അങ്ങെനേ തൊഴില് പിന്നെ നമ്മൾ പല സിറ്റി സിറ്റീസ് മറ്റേന്താ സിറ്റി ലൈഫ് അങ്ങനെയെക്കെയുള്ള തടങ്ങിയ കാരണങ്ങളെല്ലാം കൊണ്ട് കാരണങ്ങളെല്ലാം കൊണ്ട് കാരണങ്ങളായി കൊണ്ടാണെന്ന് തോന്നുന്ന എനിക്ക് ഈ പലരും ഇങ്ങനെ എന്താ പറയാ ഉം ന്യൂക്ലിയർ ഫാമിലി ഏ സ്വീകരിക്കുന്നത് അപ്പ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൂടുതൽ സ്വകാര്യതയും അതുപോലെ തന്നെ നമുക്ക് ഇപ്പ പറഞ്ഞ കണക്ക ഇപ്പ നമ്മളക്കെന്തെങ്കിലുയൊരു കാര്യം നമുക്ക് ചെയ്യണൊന്നൊണ്ടെങ്കില് നമുക്കാരോടും ചോദിക്കേണ്ട കാര്യമില്ല നമുക്ക് നമ്മള നമ്മളായിട്ട് തന്നെ നമുക്ക് തീരുമാനം എടുക്കാൻ വരും പിന്നെയെനിക്ക് തോന്നുന്നു കൊറേയൊക്കെ കഴിയുമ്പോ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങള് കാര്യങ്ങളൊക്കെ വരുമ്പോ തന്നെ ചെലപ്പോ അടിയും വഴക്കുമൊക്കെ അതൊണ്ടാവാനുള്ള സാധ്യതയൊണ്ടെന്ന്‌ എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാനീ പല ആൾക്കാരിങ്ങനെ പറയുന്ന കേൾക്കുമ്പോ ഒന്നിച്ച് താമസിക്കുമ്പോഴേ അടിയും വഴക്കൊക്കെയുണ്ടാവുനുള്ള ചാൻസ് കൂടുതലാണ് അപ്പ അപ്പ പിന്നെ അതൊക്കെ അതിൻ്റെ അതെങ്ങനെ ഉണ്ടെന്ന് നോക്ക് സെപ്പറേറ്റായിട്ട് ഒര് എന്താ പറയാ ഒര് താമസിക്കുന്നയാണ് നല്ലത്
അതെ
പിന്നെ ഒന്നാലോചിച്ചുനോക്ക്
നമ്മള് ഒരുപാട് ആൾക്കാരുടെ താമസിക്കുമ്പോ ഓരോത്തർക്കും വ്യത്യസ്ത അഭിപ്രായ ങ്ങൾ ഉള്ളവരല്ലേ അപ്പ അഭിപ്രായങ്ങളൊന്നും ഒന്നിച്ച് പോയില്ലെങ്കി ശരിയായിരി പറഞ്ഞകണക്ക് അടിയും വഴക്കും ഒക്കെ ഉണ്ടാവും
അതെ പിന്നൊരു പ്രശ്നൊന്നു വെച്ച എനിക്ക് തോന്നി പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ ഒറ്റ ഒറ്റ ഒറ്റപ്പെട്ടു കാരണം ഇപ്പം ഇങ്ങനെ ന്യൂക്ലിയർ ഫാമിലിയായിട്ടൊക്കെ താമസി പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ ചെലപ്പോ ഒറ്റപ്പെട്ട് പോവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അത് അതുപോലെ തന്നെ ഇപ്പം കൊച്ചുങ്ങൾക്കൊക്കെ ഈ മുത്തശ്ശൻ മുത്തശ്ശി അവരോടുള്ളൊരു ബോണ്ട് കൊറയുകയും പിന്നെത് പോണക്ക് തന്നെ അവരുടെ ഉപദേശങ്ങൾ അല്ലെങ്കിൽ ഉപദേശങ്ങളല്ല എന്നാലും അവരോടൊക്കെയുള്ള ആ ഒരു അറ്റാച്ച്മെന്റും കാര്യങ്ങളിലൊക്കെ കുറച്ച് ഏ കുറയാൻ ഉള്ള സാധ്യതയുണ്ട്
ആ അതെ ഉം
ഇപ്പം എന്തെങ്കിലുമൊക്കെയൊരു അത്യാവശ്യ സാഹചര്യങ്ങൾ വരുമ്പം ഇതുപോലെ നമ്മളെ സഹായിക്കാനാരും ഉണ്ടാവാറുമില്ല അതൊരു വെല്ലുവിളിയാണ് ആ എന്തായാലും രണ്ടിനും അതിന്റെതായിതായിട്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ഉണ്ട്
ഉണ്ട്
അതെ നിനക്ക് ഏതാ ബെറ്റർ ആയിട്ട് തോന്നണേ
എനിക്കും അത് ചില സമയത്ത് നമ്മൾ ചില സമയത്ത് നമ്മൾ നോക്കുമ്പോൾ ന്യൂക്ലിയർ ഫാമിലി ആയിരിക്കും ബെറ്റർ ആയിട്ട് നമുക്ക് തോന്നുന്ന ചില സമയത്ത് അതേപോലെ ഇത് ഇനി പറഞ്ഞ കണക്കിപ്പം എന്തെങ്കിലും ഒരു അസുഖങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ കൂടെ നിൽക്കാൻ പെട്ടെന്ന് ആൾക്കാര് കാണത്ത ന്യൂക്ലിയർ ഫാമിലി ആയിരിക്കുമ്പോ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ആലോചിക്കും എന്നാ ജോയിന്റ് ആയിട്ട് താമസിക്കുന്ന ആയിരിക്കും ഏറ്റവും നല്ലതന്ന് അപ്പം എനിക്ക് അങ്ങനെ ബെറ്റർ ആയിട്ടൊന്നും തോന്നില്ല രണ്ടിനും ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ഏഹ് ഒരു ഇഷ്ടമേ ഉള്ളു.
എനിക്കും അത് കണക്കാ. എനിക്ക് ഇപ്പ പറഞ്ഞതല്ല ഇപ്പം ഇതണൊക്കുള്ള എന്താ പറയാ ഇപ്പം ഒരു പ്രൈവസി അല്ലെങ്കിൽ ഞങ്ങൾക്കായിട്ട് എടുക്കാ എങ്ങനെയെക്കെ തോന്നുന്ന ഒറ്റക്ക് എടുക്കാൻ അങ്ങനെയൊക്കെ ആ ഒരു കംഫർട്ട് സോണില് നിൽക്കണം എന്നുണ്ടെങ്കിൽ ജോയിന്റ് ന്യൂക്ലിയർ ഫാമിലി നോക്കുന്നത് പിന്നെ അതെല്ലാം എന്താ പറയ ഇപ്പം ഇതുപോലെ പറഞ്ഞൊക്കെ എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് നമ്മളെ സഹായിക്കാനോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ കസിൻസ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ അവരുമായിട്ടൊക്കെ ഒത്തുകൂടുമ്പോ അതിന്റെ എൻജോയ്മെന്റ് ഒന്ന് വേറെ തന്നെയാണല്ലോ അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇതായിരിക്കും ബെറ്റർ. എൻ്റെ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആയിട്ടാണ് എനിക്കും അങ്ങനെയേ എനിക്കും തോന്നിയിട്ടുള്ളത്.
ആ ഉം പിന്നെ ആ എന്നാ ശരി ആ ശരി ശരി എന്നാ. ഓക്കെ